എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ
എന്താ ഇക്കണ ആന്ത ക
എന്തസുഖായിട്ട് പോണം അതെല്ലാ മഴക്കെണ്ട്ന്ന്
ആ ആഹ് ഇന്നലേ മെനഞാന്ന് എന്നൊക്കെ മഴന്
ഉം ഇ അത നല്ല വല്ല മഴന്നല്ല
വെയതാ ഏർ ഇവിടെ ഭയങ്കര മഴയാ എന്നാലൊക്കെ മാ തെരക്കൊക ഇല്ലില്ല
ഉം പണിന്റെ സമയണല്ലല്ലേ
ഉം രണ്ട് സമയാണ്
ഫ്രീയായപ്പ ഇങ്ങനെ വിളിച്ചേക്കടാ എനിക്ക് തോന്ന പണിയൊന്നുല്ല വീട്ടിലിങ്ങനെ മരുമക്കളൊക്കെ ഉണ്ടാക്കെണ്ട പോയില്ലേ ഇങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങെ പോകും
ആഹ്
പിന്നെ ന്താ ഫുഡക്കെ ന്താണ്
ഫുഡ്‌ ആ ചോറൊക്കായിന് ചോറും കറിയകായിന് തിരുമ്പാന് ണ്ട്
എന്ത സ്‌പെഷല് കറിക്ക
സ്‌പെഷലായിട്ടൊന്നുല്യ ഉം
നല്ല ഫുഡും ആ ഒരു വിതണ്ടാക്ക്ണ്ട്. മക്കളായിട്ട് എല്ലാ ഫുഡും ഉണ്ടാകൂലെ?
ആ ഇണ്ടാക്കെയ്
ആ എന്താ എങ്ങനെ ബിരിയാണിക്കെ വെക്കുമ്പോ?
ബിരിയാണി ഞാന് ബിരിയാണി ഞാന് ഉണ്ടാകലില്ല. ഇവിടെ അമ്മേ ണ്ടാക്കല്.
അ ആ സോറി നൈസ് പത്തിരിക്കെ ഉണ്ടാകാറുണ്ടോ?
ഇറച്ചി പത്തിരി ഒന്നും ന ഉണ്ടാകാലില്ല ഞങ്ങള്
പൊതുവെ ഉണ്ടാകലില്ലേ വീട്ടില്.
ചെ എന്തേലും വിശേഷക്കെ ഉണ്ടാവുമ്പ വിളിക്കുന്നല്ലാതെ. എന്തേലും വിശേഷക്കോ ഉണ്ടാവുമ്പ വെക്കുന്നല്ലാതെ. ഇവിടെ ങ്ങൾ സാധാ ദോശ, പിട്ട്. ഉപ്പുമാവ്, ഇഡലി. അങ്ങനൊക്കെ ഇങ്ങള് ഉണ്ടാകൂ. പിന്നെ ന്ത് നിങ്ങൾ അതൊക്കെ
ഞാനാ ഞാൻ നൈസ് പത്തിരിക്കെ ണ്ടാകും. ഇവിടെ ഇടകക്കോ നൈസ് പത്തിരിക്കെ ഉണ്ടാകും. ങ്ങാ ഓരോ ദിവസം ഓരോ മാറ്റി മാറ്റി ണ്ടാകും. ഇഡലി, ദോശക്കെ ഇടക്ക്ണ്ടാകും പത്തിരി ഞങ്ങളുണ്ടാകും ഇഡലി ദോശ ങ്ങളുണ്ടാക്കണം അപ്പളാ അയിന്റെരു ടേസ്റ്റ് വരുള്ളൂ അതാ ങ്ങനേണ്. എന്തിനു ഓരോ കൊമ്പനീഷൻ ഓരോരുത്തരക്ക് പറഞ്ഞതാ അയിന്റെ ഓരോ ഫ്ലെവര് മുഴുവനായിട്ട്. കിട്ടോ ന്ന് ണ്ടങ്കിൽ അത് അവനാൻ ഉണ്ടാകണം. ഞങ്ങളെപ്പളും പറിംഴും ഇവിടെ ഇവിടെ അംഗലവാടി ടീച്ചർ അങ്ങനെണ് ഞങ്ങളെടുത്തിന്. ഞങ്ങൾ ണ്ടാക്കണത് സ് പെശാലയിട്ട്ഉള്ളതൊക്കെ.
ആ ഇക്ക അത് ആ കലത്തപ്പം ണ്ടാകലും. ഉണ്ണിയപ്പൊക്കെ ഒരു പ്രതീക ടെസ്റ്റാണ്.
ഓ അതണ് ഓണ സദ്യക്കെ. ഓണ സദ്യക്കെ ങ്ങളോടാ വന്ന് കഴിക്കണം. ഞങ്ങളൊക്കെ അവിടക്കെ ത്തൂല അങ്ങനണ്ട്.
ഞാന് എന്റെ ഫ്രണ്ട്സിനോട് എന്റെ ഫ്രണ്ട്സിനോട് ചോയിക്കും. എങ്ങനാ കലത്തപ്പം ണ്ടാകലൊക്കെ എങ്ങനെ ചോയിക്കും. ഇത് പ്രതേക ടെസ്റ്റാണ് കലത്തപ്പം ണ്ടാക്കിയാൽ.
ഓണക്ക വരാന്നറിയുമ്പല് ഞങ്ങക്ക് ഒരു സന്തോഷകാരണ അവരുടെ വീട്ടില് പോയിട്ടുള്ള ഫുഡ്‌ കാര്യങ്ങള്. ങേ അത് ഭയങ്കര രസാണ്. ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങട്ടന്നേട്ടോ? ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങട്ടാണ്.
ആ ആയ്കോട്ടെ ങ്ങൾ ഇവിടെ എല്ലാതും ഉണ്ടാകും.
ഉം അയിന് എന്തൊക്കെ പറയ കൊറേ ഉണ്ടല്ലോ? ല്ലേ എത്ര വിഭവങ്ങളൊക്കെ ണ്ടാകാറുണ്ട് ങ്ങള്.
ഞങ്ങൾ അത്യവാസിക്കെ ണ്ടാകും. ഇവിടെ എല്ലാ വീട്ടിലും വിളിക്കെ ആരെലയിട്ട് ഉണ്ടാകും. സദ്യ കഴിക്കാന്.
ഓ ഇതൊക്കെ എല്ലാരും അങ്ങനെ തന്നെണ്. പെരുന്നാളവുബം ഇങ്ങട്ടും വിളിക്കും. ഓണാവുമ്പം അങ്ങട്ടും വിളിക്കും. അങ്ങനെണല്ലോ അതാണല്ലോ അയിന്റേത്. ഞമ്മളെ നാട്ടിലൊക്കെ അങ്ങിനെണ്. മൊത്തത്തില്
ഇവിടെ അങ്ങനെതന്നെ അങ്ങട്ടും ഇങ്ങട്ടും അതെന്നെ അപ്പൊ വിളിക്കും. അപ്പോൾ നമ്മൾ നമ്മള് മാത്രല്ല അപ്പ ആരേലൊക്കെ വിളിക്കുമ്പം അത്തിവസം ഇണ്ടാക്കണ്ടേ അപ്പ നമ്മള് ഇര് വിളിക്കുമ്പോ അങ്ങെയുള്ള ഉ അതെ. ആഹ് വഴത കണക്
എൻന്റെ ചെറുപ്പത്തിലൊക്കെ ചെറുപ്പത്തിലൊക്കെ എങ്ങനെ പോയിന് തോനെ തോനെ കൂട്ടാനൊന്നും ഉണ്ടാവില്ല കുറച്ച് കൊറച്ചൊക്കെ ഉണ്ടാവൂള്ള ആന് അങ്ങനെ തോന്നില്ലല്ലോ ഇപ്പൊ ഭക്ഷണത്തിന് ഒരിത് ല്ല്യല്ലോ എല്ലാം ഇണ്ടാക്കണം ഇണ്ടാക്കാനും തന്നെ കുട്ടികള് യൂട്യൂബ് നോക്കി ഇപ്പത്തെ കുട്ടിയോളെക്കെ യൂട്യൂബില് നോക്കിട്ടൊക്കെ ഇണ്ടാക്കൊയ്
ആഹ് ഇപ്പൊന്നും ഇഞ് പേടിക്കാല്യ എന്തേലും ഇണ്ടാക്കണ്ടെങ്കി യൂട്യൂബാട് തുറന്നാ മതി
ഉം കുട്ടികൾക്ക് ഭയങ്കര ഐഡിയല്ലേ തേങ്ങ അരച്ച്ങ്ങാണ്ട് കൊറച്ച് അങ്ങട്ടും ഇങ്ങട്ടോരോ കൂ ട്ടാനും കാര്യങ്ങളും പപ്പടും കാച്ച അതൊക്കെ തന്നെ ഓണം അവനാന്റെ പറമ്പില് ഇണ്ടായ വഴ് തനിം അതു ഇതൊക്കെ ഇട്ത്ത്ങ്ങാണ്ട് കറിയും സാമ്പാറും ആക്കിയാണ്ട് ചെറുമട്ടത്തിലൊക്കെ കഴിയൊള്ളേന്നു അന്ന്ള്ളോർക്ക് ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെയ് ഇപ്പക്കള്ള കുട്ടിയോളെക്കെ ർഞ്ഞ അങ്ങനെല്ലല്ലോ ഇപ്പള്ള കുട്ടികൾക്ക്
തിന്നാനും വേണ്ട പിന്നെ ഉണ്ടായപ്പോ തിന്നാനും വേണ്ട
അതാണ് അന്നാ ഇളളതന്നെ സന്തോഷം അന്നൊരു ദിവസാണ് നല്ല രീതിക്ക് ചോറ് കഴിക്ക ഞങ്ങള് ആ ഓണം അത് വരാന്ന് പറഞ്ഞാല് അന്ന് പിന്നെ ചോറാണേന്ന് ഇള്ള കൂട്ടാനും കൂട്ടി ചോറ്ന്നും അതൊരു സന്തോഷ കുട്ടിയേൾക്ക് ഏ ഇന്റെ കുട്ടികളെപ്പ
ഉം അമ്മ പറയും അമ്മായ്മ പറയും എന്താണ് ഞങ്ങളന്നും കാലത്ത് തിന്നാൻ ഇണ്ടായിര്ന്നില ഇപ്പ ഇണ്ടായോക്കുമ്പൊ തിന്നാനും വേണ്ടാറിണ്ട്
ആഹ് ഞങ്ങളവിടെ എടുത്തൊക്കെ ഇങ്ങനെ ഇങ്ങളെ ആൾക്കാര്ണ്ടേയ് അപ്പോല് ആഹ എന്താണ് ഇണ്ടാക്കി തരും അപ്പൊ ഞമ്മക്ക് അന്നൊക്കെ ന്നറഞ്ഞ വീട്ട്ക്ക് ഇങ്ങട്ട് കൊണ്ട്രാല്ലോ ചെയ്യ ഞങ്ങള് കുട്ടികളെക്കാട് പറഞ്ഞയക്കും നമ്മളോടെ പെരുന്നാളും കാര്യങ്ങളും ഇണ്ടാവുമ്പോ തേങ്ങാ ചോറ് എർച്ചി ഒക്കെ ഇണ്ടാക്കി ഇങ്ങനെ നമ്മള്ങ്ങ
അട്ത്തത് ആഹ് വിളിക്കും ആ അതന്നെ സന്തോഷല്ലേ ആ ആ തുള്ളത് നമ്മള് അങ്ങടും ഇങ്ങടും പങ്കിട്ട് ക
അടപ്രദമം എങ്ങനെ ഇണ്ടാക്ക അപ്പോ നോക്കാത്തോണ്ട് ആ
പിന്നെ വിസ് അടേം കിട്ടില്ല പഞ്ചസാരിം അടേം കൂടി
ഉം
ആ അത് പിന്നെ അങ്ങനെ വേവിച്ചു കൂട്ടാൻ പറ്റല്ല അത്
ഞാപ്പ ഇങ്ങനെ വിചാരിച്ചു നമ്മക്ക് എല്ലാ സൗകര്യങ്ങളും സാധനങ്ങളും കിട്ടൊല്ലോ ഉം അപ്പൊ പിന്നെ നമുക്കൊന്ന് ഇണ്ടാക്കിയോക്കാനൊന്നും വെജ്ജ
ഉം ഇൻ്റെ കുട്യോൾക്ക് വെള്ളപ്പായസം വേണം ശർക്കര പായസം പറ്റില്ല വെള്ളക്കളർല പായസം വാണ ന്നറിം ശർക്കര കള് ശർക്കര പായസണ്ടാവല്ലോ ഓ അതോര്ക്ക് ഇഷ്ടല്ല ഈ മൂത്തോന് അപ്പൊ ഓൻ പറിം ഇക്ക്അത് അങ്ങനത്തെ പായസോന് ഇഷ്ടല്ല ഇവർക്ക് വെള്ളക്കളറുള്ള പായസാ അപ്പൊന്നെ സെമിയാടാക്കും അല്ലാതെ ഉം എന്താ ഓനതാ പറ്റൊള്ളൂ
ആ ഓണത്തിന് അതിൻ്റെതായ കാര്യങ്ങളും അയ അതൊരു പൗറ് വേറെ മറ്റുള്ളോര് വെര്ന്നോര്ക്കും തന്നെ സന്തോഷാ പിന്നെ അരി വെച്ചിട്ട് ശർ ക്കരക്കെട്ടിട്ട് പായസം ഇണ്ടാ
അതെ ആ അരി വെച്ചിട്ട് സർക്കരക്കെ ഇട്ടിട്ട് പായസ
ഉം പിന്നെ നമ്മൾ ഈ കായം തന്നെ അത് പച്ചക്കായോണ്ടല്ലേ ഇണ്ടാക്ക്ണ് ശർ ക്കരട്ട്ട്ട് ശർക്കര വെ അതൊക്കെ ഉം അതൊക്കെ അതൊക്കെപ്പ ഓണത്തിന് അത്ണ്ടാ ക്ക് അതക്കെട്ട് അത് ഞ അത് ഇങ്ങളണ്ടാക്കിയാലേ ശരിയാവൊള്ളൂ ട്ടോ അത് ഞാണ്ടാക്ക്യോക്കീട്ട് അത് ഇൻക്ക് ശരിയാ ട്ടില്ല അതിന്റെ പാകും മ്പൊ ഇതൊക്കെ അറിയണംന്ന്ണ്ടെങ്കിലേ ഉം അ എന്താക്കിതി അതാ
ആ വിരി നിങ്ങ പിന്നെ ബിരി നെയ്ച്ചാറൊക്കെ ആവുല്ലേ
ബിരിയാണി നെയ്ച്ചോറണ്ടോ ക്ഷെ അയ്നെ അത് ഇപ്പോ പണ്ടൊന്നും അങ്ങനെല്ല ഈ തേങ്ങാ ചോറും അതന്റെകെ പ്രായത്തില് ഞാനൊക്കെ ഉണ്ടാക്കുന്ന കാലത്ത് തേങ്ങാ ചോറ് എറച്ചി ണ്ടും കൂട്ടൻ വരക്കി ഇട്ക്ക ചെയ്യാ
ഹ് തേങ്ങാച്ചൂറ് വെച്ചട്ട ഇറച്ചു വര
ആ അതെ അത് ചിലവർ അതിൽ പഞ്ഞ ചുൽക്ക് പോയി ആക്കോ
ഓഹ്
തച്ചയ ഉർച്ചയായിട്ടല്ലല്ലോ ചിലവര് അന്നോക്കെ ഭയങ്കര പത്യ ഭയങ്കര ഇതല്ല നോട്ടല് ഇപ്പള്ളവരെല്ലാ ഉ എല്ലാരും എല്ലാം കൂട്ടും ഇപ്പോ അങ്ങനെയക്കാണ് പണ്ട് തീരെ ചിലോര് എറച്ചി ചെന്നെ കൂട്ടൂല
ആഹ കൂട്ടില്ല ആ ഒര് എറച്ചിം കൂട്ടൂല ആഹ അതാണ് മീൻ തിന്നൂല എറച്ചിതിന്നൂല അങ്ങനത്തൊക്കെ ഒര് ഇതാ
ആഹ് കുമ്പളോം പപ്പടം ഉപ്പേരി കഥൊക്കെ പറമ്പിലുള്ളതിടുത്ത്ങ്ങാണ്ട പിന്നെ മുളക അങ്ങട്ട് നീട്ടി ഇട്ടണ്ട് പൊരിക്ക അതൊക്കെ ഒര് ഇതാണ് ഉ പണ്ടൊക്കെ എന്തോരം നോട്ടർന്ന് ഇന്നിപതാ കുറച്ച് ണ്ടാക്കിന്ന് മക്കള് ഓ ഇങ്ങോ കഴ ഞാൻ ഇപ്പൊ അങ്ങനെ പണി ഇട്ക്കൽ ഇല്ല വജ്ജാ അവിടേം ഇവിടെ ഒക്കെ വേദനേം കാര്യം ങ്ങളും ഒക്കെ ആയിട്ടേ അങ്ങനെ ഓലെപ്പം ങ്ങനെ കൂടി ചെലപ്പോ ഒന്ന് അങ്ങട്ട് കൂടിക്കൊടുക്കും അങ്ങനെ തണുപ്പാ തണുപ്പ പണായി വദൂ മ കായിപ്പ
ആഹ തണുപ്പാവുമ്പോ തണുപ്പ ആവുമ്പോ അത് കൂടവാ
വേദന കൂടും അതാണ് അമ്മക്ക് കൊഴപ്പൊന്നുംല്ലല്ലോ ഇപ്പ
ഒന്നുമില്ല
ഉം ഇ ജി ഇവിടെ ഇങ്ങനെ ചെറിയ കുട്ടി നടക്കുന്ന കാലങ്ങളൊക്കെ എന്റെ മനസ്സിക്ക് ഇങ്ങനെ വരും പക്ഷേ പിന്നെ നമ്മളങ്ങനെ കണ്ടിട്ടും ഇല്ല കൊറെ കാല കെട്ടിച്ചണ് വിട്ട പിന്നെ മക്കളെ കാണലോല്ലോ അമ്മനന്ന് കെട്ടിച്ചു വിട്ട അമ്മ ഇയാൾ സ്കൂള് മദ്രസേ പിന്നെ വൈക്ക് വന്ന് സ്കൂളൊക്ക ആയപ്പോ പിന്നീട് വരില്ലോ മക്കള എന്റെ കുട്ട്ട്യാളും തന്നെ സ്കൂളും മദ്രസേം ആയി ഞാനും ഇങ്ങീട്ട് പോകുന്നു ങ്ങക്ക പിന്നെങ്ങ നമ്മൾ കാണാതായി
കാണാതായി ആ അതന്നെ അങ്ങനെയണെ കല്യാണം കഴിഞ്ഞ്പ പിന്നെ വരവും പോക്കൊക്കെ കണക്കന്നെ
ഇപ്പയിൽ പിന്നെ ജി ന്നെ ഇന്കി ഒര് എടക്കും തലക്കും വിളിക്കൊള്ളൂ മറ്റേൊരൊന്നും ഒരു വർത്താനം ഇല്ല എന്താ ഇപ്പൊ ഏട്ടത്തിന്റെ ഒക്കെ പാട് ഉ
ഏടത്തിക്കു ന്താ ഇപ്പൊ കൊഴപ്പൊന്നുംല്ല
നങ്ങക്ക് സുഖമായിരിക്കുന്നക്ക് എല്ലാരും നന്നാവട്ടെ അവരോ ബത്തി അത്ര തല്ലേ ഉള്ളു കാണാനൊരു പൂതിയാണ് ഇനി എപ്പഴേലും ഈ വഴിക്കൊക്കെ അമ്മേനേം കൂട്ടി ട്ടി വരുമ്പൾ ഇങ്ങോട്ടൊക്കെ വരി ഞങളെടുത്തു ഒക്കെ നമുക്കൊന്ന് കാണണം ഉം പണ്ടൊക്കെ കണ്ടീന്നോലാകുംമ്പോ
ആ പണ്ടാ പണ്ട് കണ്ടിന്നോലകുമ്പോൾ നമ്മുക്ക് ഒര് ഇതല്ലേ ആ ഇതാവുമ്പോ ഒന്നും കണ്ടില്ല വിളിച്ച് വർത്താനം പറയുമ്പോ പിന്നെ അത് ഒരു ഇത് തന്നെ അല്ലേ
ആനേ എപ്പോഴൊന്നും പോണില്ല പോ നേരംന്നും പറഞ്ഞണ്ടാവൂല്ല ഉദാരം നല്ലല്ല ചെല്ലലും പറ ഇതും അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഓണത്തിന് വർത്താനം കുട്ടികളിങ്ങനെ പറണ്ട് സ്കൂൾ കപ്പ് അങ്ങനെ ഡ്രസ്സ് വണംങ്ങനൊണന്നൊക്കെ
ആഹ്
പറണ്ട് പപ്പാനോട് പൈസ ചോദിച്ചിരിക്കും മമ്മാനോടുപ്പാണ് അതുപോലെ അങ്ങൻത്തെ കളിക്കൊക്കെ കിട്ടാ ഓലെ വപ്പാരൊക്കെ പുറത്തായോണ്ട്
ആഹ് അപ്പൊ മക്കള് ഇനി പോണ ല്ലേ വരുന്ന് ആഗസ്റ്റിലാണ് ഇപ്രാവശ്യം ഓണം
ആഹ് അതിലൊക്കെ അപ്പ തന്നെ ഒര്കൂട്ടിയണാവല്ലേ സ്കൂളിന്ന് കുട്ടികളെട്ട മട്ടും പറയണ്ടാവും
ആഹ് എന്നിട്ടോ നമ്മുക്ക് പറയണ്ടാവേ ഉം പിന്നെ ഓണത്തിന് ആയി തുടങ്ങില്ലേ ഞ്ഞ് പെന്താ സ്കൂള് തുറന്നിട്ട് ഇപ്പൊ ആയിട്ടുള്ളൂ ഇഞ്ഞ്പ്പത ഓണ പരീക്ഷ ആയി
ഉം ആഹ് നിങ്ങക്കൊക്കെ പിന്നെ കുട്ട്യാളും പരീക്ഷിം കുട്ട്യാളെ പഠിപ്പിച്ചാലും ഒക്കെ തിരക്കേക്കാരം ഞങ്ങൾ ഇപ്പൊ ഇതാ ഒഴിഞ്ഞ് കെടക്കണോണ്ട് ഉം
മറ്റുള്ള പഠിപ്പിക്ക രാവിലെ പന് പണ്ടത്തെ പോലെയല്ലല്ലോ പഠിത്തം പണ്ടത്തെ പോലത്തെ പഠിത്തല്ല ഇപ്പഴേ ഞാൻ വന്ന് പണ്ടത്തെ പോലെ തറ പറ അല്ല അപ്പൊ പഠിക്കണെ കൊറച്ച് പണിണ്ട് പറഞ്ഞ്
ഇവിടെ മരുമക്കളുണ്ട് വൈകുന്നേരണ്ടായ കുട്ടികൾ വന്നാ പിന്നെ ഓൽക്ക് ഒന്നിനും നേരല്ല ഓല് ഫുൾ ഫുള്ള് തെരക്കാ പിന്നെ എന്തേലൊന്ന് കുറച്ച് കമ്മി ഉണ്ടെങ്കി ഉണ്ടാക്കണെങ്കിൽ ഞാനണ്ട് കേറണം അടുക്കളയിലേക്ക് ന്ന ഓൽക്ക് ളിക്കണ്ടട്ട കുഞ്ഞോ പിന്നെ വിളിക്കണ്ട മാമിനോട്
ആയിക്കോട്ടെന്നാ ആ ആയിക്കോട്ടെ ശരി ന്നാല് ഉം